ഹലോ ആ കേൾക് കുന്നുണ്ട്
ആപിന്നെ
കുറെ നാളായില്ലേ വിളിച്ചിട്ട് ചുമ്മ ഭക്ഷണം കഴിച്ചിട്ട് ചുമ്മാ ഇരിക്കുന്നെനു ഫോൺ നോ ക്യാണ്ട്
അതെയോ ഞാനിവിടെ കിടക്കുവായായിരുന്നു പ്പങ്ങ്നെ ഫോൺ വിളിക്കാൻ ഓർത്ത് വെറുതെ കടന്നപ്പോഴേ
കുറെ നാളായി പ്പം വിളിച്ചിട്ട് അല്ല അല്ലങ്കിൽ എപ്പള്ളഎപ്പളുംവിളിക്കണെർന്നു
ക്കെഎങ്ങനെയുണ്ട് അവിടെ
മഴ ഇപ്പോ ഇല്ല ഇന്നലെ നല്ല മഴയായിരുന്നു തോരാ
അതെ അല്ലേലും പെയ്യാൻ തോടങ്ങിക്കഴിഞ്ഞാൽ നല്ല മഴയാ ഇക്ക്യും
അപ്പോ അത് ഞങൾ വെക്കേഷനിൽ പോയർന്ന?
വെക്കാഷനെ എഗും പോയില്ല ഈ വട്ടം പോയില്ല ആ വെക്കേഷന് വെക്കേഷൻ സ്റ്റാർട്ടിംഗ് ടൈമിലാണെങ്കി മൂകാംമ്പിയെ പോയിട്ടൊണ്ടായിരുന്നു
ഉ ആഹ് അമ്പലത്തില്
ആ അമ്പലത്തില് അല്ലാതെ ഒന്നും പോയിട്ടില്ല പിക്നിക്ക് പോലെയെങ്ങും പോയിട്ടില്ല അമ്പലങ്ങളി മാത്രം ഇങ്ങനെ ഹസ്ബൻഡ് നാട്ടി വന്നിട്ടൊണ്ടായിരുന്നു ആഹ് അപ്പ ഇങ്ങനെ അമ്പലത്തില വേറെം സ്ഥലത്തക്കെയാ പോവാൻ നോക്കിയത് ആ അപ്പ അവിടെ അവിടെത്തക്ക് ഒന്ന് നേരത്തെ ബുക്ക് ചെയ്യണ്ടായോ അതുകൊണ്ട് കിട്ടാ അതുകൊണ്ട് പിന്നെ ഇനി ഇവിടെ പോണോന്ന് ആഗ്രഹം ഉണ്ടാരുന്നു അ അപ്പം പിന്നെ അതുകൊണ്ട് മൂകാംബികല്ലേ
ഗാമ്പീടെ ആ
ആഹ് അതെ അതെ
ആ ഞങ്ങ ഈ പ്രാവശ്യം വേളാങ്ങണിക്കാ പോയത് വേളാങ്ങണിക്ക് പോയി വേളാങ്കണി ആഹ് ആ കുഞ്ഞിന് ചെറ് ചെറുതെ ചെറിയ കുഞ്ഞുണ്ടേ അതിനെ ഒരു വയസ തല മൊട്ടടിക്കാൻ വേണ്ടി നേർച്ചയുണ്ടായ് ഞങ്ങ രണ്ടു മാസം മുമ്പേ ബുക്ക് ചെയ്ത് വെച്ച് ക്ലാസ് പൂട്ടണം മുമ്പേനെ ബുക്ക് ചെയ്ത് അന്നാല് നമുക്ക്
ആ അതെ അന്നാലേ കിട്ടത്തോള്ളൂ ഞങ്ങക്കും അങ്ങന പറ്റിയത് അല്ലേ പിന്നെ ടിക്കറ്റ് കിട്ടത്തില്ലല്ലോ
കിട്ട് ആ ഫുള്ള് അല്ലെ ഇക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി ലോക്കലെല്ലാം പോവുമ്പ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
ആഹ് അതെ ആഹ് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോമ്പോ നമുക്ക് ബുദ്ധിമുട്ടാ
ക്കാനും അല്ലങ്ങിലും സൗകര്യം വേണ്ടേ
ആഹ് അതെ
അങ്ങന പോയി ഏപ്രില് ഇതിനെ മാർച്ച് ഏപ്രിൽ ആ ഏപ്രില് പകുതിയപ്പോ പോയി ട്രെയിനിലാ പോയത് പിന്നെ അവിടെ ചെന്നിട്ട് റൂമെല്ലാം എടുത്ത് ആ ക്ലൈ അവിടുത്തെ കാലാവസ്ഥ കൊഴപ്പവില്ലായിരുന്ന് ചൂടും അങ്ങനെ ഇല്ല ഇവിടുന്ന് മാ മാർച്ച് ഏപ്രിൽ മൂ നല്ല ഭയങ്കര ചൂടായിരുന്നില്ലേ പുറത്തേക്കിറങ്ങാൻ പറ്റത്ത കാലാവസ്ഥയില് പുറത്തേക്കിറങ്ങുമ്പോ തന്നെ തലകറക്കം വരും ചൂടു കാരണം പക്ഷെ അവിട ചെന്നപ്പോ കൊഴപ്പവില്ലട്ടാ ചൂട് ആ പക്ഷെ അവിട കുഴപ്പല്ലായിന്ന് കാലാവസ്ഥ എന്ന് പറഞ്ഞ അവിടെ മഴയൂണ്ട്. മഴയു ണ്ടായിവെയിലു വെയിലന്ന് പറഞ്ഞാ അത്ര വെയിലില്ല. നമുക്ക് പൊറത്തേ ക്കെറങ്ങാ.
ഓ ഓ ആ ഇവിടെ പൊർ ത്തോട്ട് എറങ്ങാൻ പറ്റത്തില്ല അതേ പോലെചൂട്
ചൂടായിരുന്ന് ആ അന്നിട്ടവിടെ പോയിട്ട് അങ്ങ് പള്ളി വക റൂം എടുത്ത് മുറിയെടുത്ത് രണ്ടൂസം അവിടെ തങ്ങി മൂന്നാത്തെ ദിവസം ഇങ്ങട് പോന്നു അവിടെ മ
ഓ ഓ ആ ഞങ്ങളും ട്രെയിനിലാ പോയത്
ഇത് മൂ മൂകാംബികല്ലേ
ആ മൂകാംമ്പികയില് പളനി പോണംന്ന്‌ കരുതിയിട്ടായിരുന്നു ആദ്യം ഒരു തവണ പോ ട്ടുണ്ടായിരുന്നു മോന്റെ മുടി ആ ഒരു വയസാകുമ്പോ മൊ മൊട്ടയടിക്കാനെ കൊച്ചാളുണ്ട് അപ്പ അവടെ പോയിട്ട് ആ മൊ മൊട്ട അടിച്ചാരുന്നു അപ്പോ ഈ വട്ടവും പളനി പോണമെന്ന് ആഗ്രഹവൊണ്ടാരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ നേരത്തെ ആയതോണ്ട് ടിക്കറ്റ് ബുക്ക് ക്ക്‌ ചെയ്യാൻ പറഞ്ഞതാ ഞാനങ്ങ് ആ ഒരു വിഷയേ അങ്ങ് വിട്ടു പോയി പിന്നെ നമ്മള് വെക്കേഷനാകുമ്പഴല്ലാ ഓ ഓർക്കത്തൊള്ളൂ അയ്യോ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊള്ളത് അതുകൊണ്ട് പിന്നെ ടിക്കറ്റ് നോക്കിയപ്പോ മൂകാംബികയ്ക്ക് കിട്ടി അങ്ങനെ പോണന്ന് ആഗ്രഹം ഒണ്ടാരുന്ന്‌ അപ്പൊ പിന്നെ അവടങ്ങോട്ട് പോയി അവിടീ പറഞ്ഞപോലെ ആദ്യ- ട്ട് പോകുവല്ലായിരുന്നോ അതുകൊണ്ട്അതിൻറെ തായഒരു ബുദ്ധിമുട്ട് നമുക്ക്-
ആ അവിടെ ചെന്ന് നിങ്ങാ സ്റ്റേ ചെയ്താ അല്ലെങ്കി-
ആ സ്റ്റേ ചെയ്തു രാത്രി ഒരു ഒര് മണി ആയപ്പോ സ്റ്റേഷനിൽ ചെന്ന്ആ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയത്തില്ലായിരുന്നു വണ്ടിയൊക്കെ ഉണ്ടോ അമ്പലത്തിലോട്ട് വണ്ടിയൊക്കെ ഉണ്ടോ ന്നേരാത്രി ഒരു മണിആയ അർദ്ധരാത്രിയല്ലേ ആ ഉണ്ടോ പക്ഷേ- പിന്നെ നമുക്ക് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അമ്പലത്തിന്റെ അവിടത്തന്നെ സ്റ്റേ ഉണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ സ്റ്റേ എടുത്തൊന്നും ഒരു പത്ത് മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ള അമ്പലത്തിലോട്ട് പിന്നെ നമ്മക്ക് ആ അങ്ങനെഅറിയാതെ പോയേന്റെ ഒരു ബുദ്ധിമു- ഹൂം ഇല്ലായിരുന്നു എല്ലാം ഫുള്ള് മലയാളികളാ ഉണ്ടായിരുന്നേ ത് - അതുകൊണ്ട് ആ അതെ അതെ നമുക്ക് മലയാളികളെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം- ആന്നല്ലോ
അയ് മൂകാംബിക എവിടെയാഇപ്പം സ്ഥലം-
ആ മൂ കൊല്ലൂര് കൊല്ലൂര് ആ കർണാടക
ആ ആ
ആ അതെ അതെ
അത്രയുണ്ടല്ലോ ആ അത്രയുണ്ട് ഫുഡ് ഒക്കെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയോ ട്രെയിനിൽ മേടിച്ചു കഴിച്ചോ ചാ
ആ ഫുഡ് രാവിലെ അങ്ങോട്ട് പോയ പ്പ- രാവിലത്തെ ട്രെയിനാ കിട്ടിയത് അതാവുമ്പോ ഉച്ചത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയി അത് വെളുപ്പിനെ അങ്ങ് ചെന്ന് ഞാൻ പറഞ്ഞില്ലേ രാത്രി ഒരു മണിയായപ്പോൾ ചെന്നു- പക്ഷേ ഇങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് കിട്ടി- ട്ടിയത് വെളുപ്പിനെ അഞ്ചരക്കൽത്തെ ട്രെയിനാ അതാവുമ്പം വൈകി ട്ട് ഒരു ആറാറര ഏഴ് മണിക്ക് ഉളളി നമ്മുടെ വീട്ടിയെത്തേണ്ടതാ പക്ഷേ- ഒരുപാട് ലേറ്റ് ആയിരുന്നു ട്രെയിന് അതുകൊണ്ട് ഒമ്ബത് മണി പത്ത് മണിഒക്കെ ആയി വീട്ടി- ട്ടിൽ വന്നപ്പോ പിറ്റേദിവസം ആണെങ്കി വിഷു ആയിരുന്നു വിഷുന്- രണ്ടുദിവസം മുന്നേ പോയത് പിന്നെ തിരിച്ചു വരുന്ന വഴി വിഷുഒരുക്കാൻ- ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ വരുവാരുന്നു-
ആആഅവിട്തെ ഫുഡല്ലേ അങ്ങനെ നിങ്ങൾ അവിടുന്ന് വാങ്ങിച്ച് കഴിച്ചോ ഹോട്ടലിലോ
ആ അവിടുത്തെ ഫുഡ് ഒന്നും കുഴപ്പമൊന്നുമില്ലാ ആയിരുന്നു നമ്മൾ ഒരു- ഒത്തിരി ഹെവിയായിട്ട് കഴിക്കുമ്പോഴല്ലേ നമ്മുടെ വയറ്റിൽ ഒക്കെ അസുഖങ്ങള് അതുകൊണ്ട് ഒത്തിരി ഹെവി ആയിട്ട് ഒന്നുമില്ലാതേ ദോശ ചപ്പാ- പ്പതി ങ്ങനെക്കെ ആഹ് ആഹ് - സാധാ അല്ലാതെ അവിടുത്തെ ഫുഡ് ചിലപ്പോ നമ്മുക്ക്. നിക്ക് അറിയത്തില്ല യാത്ര ചെയ്തൊക്കെ പോകുന്ന കൊണ്ട് ഫുഡ് ചിലപ്പം പിടിക്കില്ല. എനിക്ക് നേരത്തെ ഒരു തവണ ഇതുപോലെ പോയപ്പോ ഞാനിങ്ങനെ. ഫുഡ് അവിടു അവിടുത്തെ ഫുഡ് ഞാൻ ട്രൈ ചെയ്നോക്കി എനിക്ക്. പിടിച്ചില്ലായിരുന്നു കുറച്ച് ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്കൊരു പേടി ഉള്ളി കിടക്കുന്ന കൊണ്ട്. അതൊന്നും നോക്കിയില്ല.
അതാണ് നമ്മ ഈ വേറെ സ്ഥലത്തെല്ലാം പോവുമ്പം ഫുഡ് നോക്കണേ. മെയിനായിട്ട് അത് നോക്കണം നമുക്ക് പിടിക്കുവോ പിടിക്കുല്ലേ നമ്മ അതനുസരിച്ച്‌. കൊച്ചിനു കഴിക്കാന് ഞങ്ങളിതുപോലെ തന്നെയാ. ഇവിടുന്ന് ഞങ്ങ എല്ലാം അരി സാധനങ്ങളും ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി.
ഓ അപ്പൊ എത്ര ദിവസത്തേക്കാ പോയേ.
ഞങ്ങള് രണ്ടു ദിവസത്തേക്ക്. എന്നിട്ട് പിന്നെ അരിഇത്. അരിച്ച കൊറച്ചവിടുന്ന് ഇവിടെ ചപ്പാത്തി കൊണ്ട്പോയി ഇവിടുന്ന്.
ഓ ആഹ് അതെ അതെ പക്ഷെ അതാ നല്ലത് നമ്മുക്ക് അതാ നല്ലത്.
നമുക്ക് അവിടെ സൗകര്യം ഉണ്ടല്ലേ അവിടെ കത്തിക്കാനും അതെ സൗകര്യമുണ്ട് ഞങ്ങക്ക് വന്ന് ഇൻ ജക്ഷൻ ഇൻഡക്ഷൻ കുക്കറില്ലേ അത് കൊണ്ട് പോയി.
ആഹ് അതെ അതെ നമ്മുടെ ശരീരത്തിന് പറ്റിയ ഫുഡ് കഴിക്കാവല്ലോ. അതെ.
പിന്നെ കോഴി വന്ന് മേടിച്ചു. പോയി അവിടന്ന് മേടിച്ചിട്ട് മേ എല്ലാ മുളക് പൊടി എല്ലാ സംഭവവും നമ്മ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായി ചായ. ചായക്കുള്ള പാത്രം എല്ലാറ്റി ആ കു ആ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാനുള്ള പാത്രങ്ങള്. പല ടൈപ്പ് ഉണ്ടല്ലോ അയില് ഒരു കൊച്ചുള്ള കാരണം കൊച്ചിന് പാല് തിളപ്പിക്കണമല്ലോ. ആഹ്. പത്രം കൊണ്ട്പോയി റൂമി തന്നെ വ ചെയ്ത് പക്ഷെ അവര് കണ്ടാ പണി കിട്ടും. അങ്ങനെ ചെയ്യാൻ പാടില്ല ആ റൂമിൽ തന്നെ ആ റൂമി അവരെഴുതി വച്ചിട്ടുണ്ട് അങ്ങനെ ഉപകരണങ്ങൾ ഒന്നും കൊണ്ട് വന്ന് അവിടെ കരണ്ട് നോക്കുവല്ലോ അവര് വന്ന് അപ്പൊ ഞങ്ങ മുറി അടച്ചിട്ടാണ് 'എല്ല സംഭവും ചെയ്യണത്.
മറയൊന്നും ഇല്ലല്ലോ ആ വരാന്തിലല്ലാ ക്യാമറ വരുത്തുള്ളൂ അതുകൊണ്ട് പിന്നെ കുഴപ്പോവില്ലല്ലോ ആ അതെ
തിന്റെടക്ക് വെച്ച് ഇൻഡക്ഷന്റെ സാനം പൊക വന്ന് കത്തിപ്പോയി അതെന്തോ ഓവർല്ലോട് കൂടിപ്പോയിന്തോന്നണ്
അല്ലേലും എവിടേലും പോവുമ്പോ എടക്കെകേ ഇങ്ങ നെ പ്രശ് നുണ്ടായില്ലെങ്കിലേ യാത്രക്കൊരു സുഖോ ല്ലല്ലേ
അതെ പ്രതീക്ഷിക്കാതൊരു പണികിട്ടിയേന്ന് പിന്നെ ഞങ്ങ അപ്പതന്നെ പോയി അവടെ പോയി അട് ക്കളെ പോയി റെഡിയാക്കി അവിടെ തന്നെ പോയി വാടകക്ക് എടുത്തു ഒരു മണിക്കൂറിനെന്തോ നൂറ്രൂ എന്തോ ആണ് വേ ഗം റെഡിയാക്കി മുപ്പത് വേഗം ഒരു മണിക്കൂർ ആ അങ്ങനെ ചാർജ്ണ്ടവടെ നറയെ അട അട നമ്മടെ
ആ ആ ഓ ഇതുവരെ പോയിട്ടില്ല വേളങ്കണ്ണീലൊന്നും പക്ഷെ കേട്ടിട്ടുണ്ട് നല്ല ആഗ്രഹം ഒണ്ട് പോണൊ ന്നും വേളാങ്കണ്ണി ഫയങ്കര ഫേമസ് അല്ലേ എനിക്ക് തമിഴ്നാട്ടിലാ ഇങ്ങനെയൊന്നും അറിയില്ലായിരുന്നു ഏഹ് ഒള്ളടക്കാ സത്യം പറ ഞ്ഞെയ്ഞ്ഞ ഞാൻ അറിയുന്ന ത് തമിഴ്നാട്ടിൽ തന്നെ ആണെന്നുള്ളത്
ഈ വേളാങ്കണ്ണിയല്ലേ ആ ആ ആ
ആ അതെ അതെ
അവിടെ ല്ലാ ജാതിക്കാരും വരും എല്ലാ ജാതിക്കാരും ഉണ്ടാവും
ആ അതെ അങ്ങനാ അവ്ടെ ആ ഞാൻ കേിട്ടുണ്ട് ഇങ്ങനെ വീഡിയോസിലും ഫോട്ടോസിലും ഒ ക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ
ആ റീൽസിലല്ലേക്കും അല്ലേ ആ പള്ളിയല്ലേ ആ
ത്ത് ഇങ്ങനെ മാന്നാർ പരുമലപ്പള്ളിന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊണ്ട് അവിടേം ഇതുപോലൊക്കെ ഭയങ്കര ഫേമസ് അപ്പൊ ഞാൻ ഇതുപോലെ ഓർക്കും വേളാങ്കണ്ണിപ്പള്ളിയുടെ കാര്യവേ
ഇപ്പൊ ഒരു പള്ളിടെ പേര് പറഞ്ഞില്ലേ അപ്പ ആ പള്ളി എന്ത് എ ആർ എന്നറഞ്ഞ ഇപ്പൊ ഓരോണ്ട് അന്തോണുസ് പുണ്യാളൻ അങ്ങനെ മാതാവി
ആ അതെനിക്കറിയില്ലേട്ടോടാ ഏഹ് അതെനിക്കറിയില്ല പരുമലപ്പള്ളി പരുമലപ്പള്ളി അതെനിക്കൊന്നു മാതാവാന്ന് തോന്നുന്നു ആ മാതാവിന്റെ ആണ തോന്നു
അന്നെ
അപ്പൊ ഈ വേളാങ്കണ്ണീല് വേളാങ്കണ്ണി മാതാവല്ലേ അതുപോലെ എനിക്കൊനു പരുമലപ്പള്ളി അതോ എനിക്ക് ആ കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ എന്തുവാണെന്ന്
ആ ഇപ്പൊ ഇടപ്പള്ളിന്ന് പറയിമ്പ ഇടപ്പള്ളിയില് വ്ടെ ഗീവർഗീസ് പുണ്യാളന്റെണ് അപ്പൊ അതുപോലെ അറിയില്ലല്ലേ
ഓ ആ അതെ എനിക്കും അറിയില്ല പള്ളി ഇങ്ങനെ മ്മക്ക് പല പേ നിങ്ങൾ അറിയാവുന്നല്ലാതെ അവിടെ എന്തൊ ഒക്കെ അങ്ങനൊയൊന്നും എനിക്ക് പറയാന അറിയൂല്ല.
അറിയില്ല ആ ആ ആഹ ഉച്ചക്കടെ ഫുഡ് എല്ലാം കഴിച്ചു ആ അത് കഴിച്ചു കഴിഞ്ഞ് ഇനി വൈകിട്ടത്ത റെഡിയ ആക്കണം ആ അത് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഈ പരുത്തി ചപ്പാത്തിയേ അപ്പൊ അതിന്റെ ഒരു സുഖം നമുക്ക് നർ ആ അതിന് ടേസ്റ്റും ഉണ്ടാവും അല്ലോ കടെന്ന് മേടിക്കുമ്പം
ആ അതെ കടേന്ന് മേടിക്കണെക്കാട്ടി നല്ല നമ്മടെ ശരീരത്തിന് നല്ലത് വീട്ടിലുണ്ടാക്കുന്ന അല്ലെ അല്ലേലും
ആ ഞാ ഇപ്പളും വീട്ടിലെ ണ്ടാക്കി കഴിക്കൊള്ളേ. ഇപ്പം പൊർത്തേക്ക് പോവ്മ്പോ മാത്രം ട്രിപെല്ലാം പോവ്മ്പം ആ പേക്കറ്റ് മേട്ച്ചോണ്ട് പോകും. അല്ലെ വീട്ടീന്നന്നെ ആഹ് റ്റ് പൊടി കൊഴച്ച് ണ്ടാക്കണ
അഹ് അതെ അതെ അതാ നല്ല
ആ എന്നാ ശരിയാ പിന്നെ വിളിക്കാംട്ടാ കൊച്ച് എഴുന്നേറ്റ്ന്ന് തോന്നണ് ആഹ ശരി ഓക്കേ എന്നാ ശരിയാ